ഹലോ
ഹലോ
ആഹ് ഞാൻ എന്തേലും വിൽക്കാണ്ടോ വിൽപ്പനക്ക്‌ണ്ടോ ചോയ്ക്കാ വേണ്ടി വിളിച്ചതാ ഇന്നില്ലേ കേക്കുന്നില്ലേ
ഏഹ്
കേക്കുന്നില്ലേ ചോയ്ച്ച എടുത്ത് കേക്കുന്നില്ലേ
റേഞ്ച് ഇല്ല
പിന്നെയ് ഞാനൊരു എന്താ പെര വാടകക്ക് ആ വ്യക്തമായി കേൾക്കുന്നില്ലേ ഹലോ
കേൾക്കുന്നത് ഇല്ല
ആഹ് ഞാന് ഒരു വീട് വില്പ്പനൊക്ക്‌ണ്ടോന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിക്കാണ്
ആഹ് ആഹ് വീട് വില്പ്പനക്ക്‌ നിങ്ങള് എവിടുന്നാണ് വിളിക്ക വിളിക്കുന്നത്
ഞാൻ ഇപ്പോ വിദേശത്താണ് നാട്ടിലില്ല ഏഹ് അപ്പൊ ഞാൻ നാട്ട്ക്ക് നാട്ട്ക്ക് ഇപ്പൊ ഇഞ്ഞി രണ്ടു മാസം മൂന്ന് മാസം ശേഷം നാട്ട്ക്ക് വരുണുണ്ട് ഏഹ് അപ്പോ എനിക്ക് ഒരു വർഷത്തോളം ഞാൻ നാട്ടില്ണ്ടാവും അപ്പ അയ്ൻ വേണ്ടിങ്ങാണ്ട് താമസിക്കാൻ വേണ്ടിങ്ങാണ്ട് ഒരു വീട് വില്പ്പനക്ക്‌ ഇണ്ടോ ചോദിക്കാനെന്നു
ആഹ് നിങ്ങള് വീട് വാടകക്ക്‌ താമസിക്കാനാണോ അതോ സ്ഥിരമായിട്ട് താമസിക്കാനാണോ ഉദ്ദേശിക്കുന്നത്
സ്ഥിരമായിട്ടാണ് പിന്നെ അവിടെ ആൾണ്ടാവും ഞാൻ മാത്രമേ പിന്നെ തിരിച്ച് വരുള്ളൂ എന്റെ ഭാര്യയും മക്കളൊക്കെ ഇണ്ടാവും അവിടെ
ആഹ് ഓക്കെ അപ്പൊ ഞമ്മക്ക് ഞമ്മളെ കീഴില് ഏതാണ്ട് ഒരു നാലഞ്ച് വീട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങള് ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടക്കെയാണ് ഞങ്ങക്ക് പല ജില്ല
യിലായി ഇപ്പോ മലപ്പുറാണ് ഏറ്റവും നല്ലത്
ആഹ് മലപ്പുറം ജില്ലയി ഞങ്ങക്ക് ഏതാണ്ട് മൂന്ന് വീടുകള് നിലവിലുണ്ട് അപ്പൊ ആ വീടുകള് നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങള് ഫോട്ടോ വാട്സ് ആപ്പിൽ അയച്ചു തന്നാല് അയ്ന്റെ ചിത്രം അയ ച്ചു തന്നാല് നിങ്ങൾക്കത് മതിയോ
അങ്ങാനായലും മതി അപ്പൊ അയ്ന്റെ അത് ഒന്ന് വിശദീകരിച്ച് തരി എന്തൊക്കെ എന്താ ഫെസി എന്താ എന്തൊക്കെ കാര്യങ്ങളാണ് അയിൽ ഇല്ലേ റൂമുകൾ എത്രണാണോ അതുപോലെ തന്നെ
നിങ്ങള് എത്ര രൂപ ചെലവിലാണ് ഉദ്ദേശിക്കുന്നത്
ഞാനിപ്പോ എത്ര രൂപ ചോദിച്ചാല് ഒരു പതിനഞ്ച് പതിനാറുള്ളില് പതിനഞ്ച് പതിനാറ് ലക്ഷത്തിനുള്ളിലൊക്കെ ആണെങ്കി മതി
പതിനഞ്ച് പതിനാറ് ലക്ഷത്തിനുള്ളിൽ നമുക്ക് ഏതാണ്ട് ആയിരം വിസ് തീർണം വരുന്ന വീടുകളെ ലഭ്യമാവുള്ളൂ കാരണം നിങ്ങൾക്കറിയാലോ അപ്പോ വീടുകൾ ഉണ്ടാക് ക്ക എന്ന് പറഞ്ഞാല് വളരെ ചിലവുള്ള ഒരു കാര്യണ് എല്ലാ കാര്യങ്ങൾക്കും വളരേ വില കൂടിയ സമയായതുകൊണ്ട് നമുക്ക് ആ ഇതിലുള്ള പൈസയുള്ള വീടെ കയ്യേള്ളു
ആഹ് ആഹ്
ആയിരം വിസ്തീർണമുള്ള വീട്
അത് അതിപ്പോ എവിടായിട്ട് ആ പറയ് ഇല്ല പറയ്
അയ്ല് രണ്ട് റൂമുകളും അതുപോലെ തന്നെ ഒരു അടുക്കള ആഹ് അങ്ങൻത്തെ ഇതാ ഇണ്ടാവ.
ആഹ് ആഹ് ആഹ് ട്ടോ അതായത് റോമിനോട് ചേ അതായത് മുറിനോട് ചേർന്നാണോ ബാതും എന്ത ടോയ്ല
മുറിയോട് ചേർന്നിട്ടുള്ള ഒരു ഒരു മുറിയോട് ചേർന്നിട്ട് ഒരു ബാത്റൂം ഉണ്ടാവും.
ആഹ് ബാത്റൂം ഉണ്ടാവും. പിന്നെ ആ ഒന്ന് ഒരു ഒരു മുറിക്ക് മാത്രോള്ളൂ?
ആഹ് ഒരു മുറിക്ക് മാത്രമേ ഞമ്മക്ക് ഏഹ് കക്കൂസ് ഇണ്ടാവുള്ളൂ.
ആഹ് ആഹ് അതേപോൽ തന്നെ നമ്മള് ഭക്ഷണം കഴിക്കാൻ എന്താ ഭക്ഷണം കഴിക്കാൻ പറ്റിയെ അതിന് പറ്റിയ വല്ല്യേ എന്താ
ആഹ് അയ്ന് പറ്റിയ വ വലിയ ആ ഒരു വിസ്തീരണമുള്ള മുറി ഇണ്ടാവും. ആഹ് ഇന്ന് മുറിണ്ടാവും.
ആഹ് പിന്നെ അമ്മക്ക്
രണ്ട് കിടക്കാനുള്ള ഒരു മുറിയും കിടക്കാൻ രണ്ട് മുറിയും പിന്നെ ഒര് അടുക്കളയും ഉണ്ടാവും.
ഓ പിന്നെ പിന്നെ അതല്ലേ പിന്നെ നിങ്ങള അടുത്ത് ആഹ് പിന്നെ ആയിരം അല്ല പിന്നെ എന്താ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ദീഷ്തിർണ വരു ണെങ്കിൽ അയിന് എത്രെ വെല വെര?
വിസ്തീർണ്ണം നമുക്ക് ഏതാണ്ട് ഈ പ ഈ വിലയുടെ ഏതാണ്ട് പകുതി ആയില്ലെങ്കിലും പകല പകുതിയല്ല അയിന്റെ ഇരട്ടി ആകുന്നില്ലെങ്കിലും ഏതാണ്ട് അത്ര വരും, ഒര് ഇരുപത്തി ആറ് ലക്ഷം ഇരുപത്തെട്ട് ലക്ഷം വരും.
ആഹ് ആഹ് ത് നിങ്ങള് നിർമ്മിച്ചു വെക്കുന്ന ആണോ അതോ നിങ്ങള്
ആഹ് ഞങ്ങൾ സ്വന്തം നിർമ്മിച്ച് കാണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് ചെയ്യുന്നത്, അത് ചെയ്തി
ആഹ് എല്ലാ എല്ലാ കാര്യങ്ങളും ഇപ്പോ അതിലേക് ല വെള്ളോ അതുപോൽ തന്നെ അതി ക്ക്ല്ല വൈദ്യുതിയും അതെല്ലാം സെറ്റ് എല്ലാം റെഡിയാണോ? ഇപ്പ തയ്യാറാണോ?
ഓരോ വീടിനും ഓരോരുത്തർക്കായിട്ട് ഓരോ കിണറ് കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ കിണർ കുഴിച്ച് അവർക്ക് അതിൽ നിന്ന് വെള്ളടുക്കാം, അതൊക്കെ ഈ പൈസേൽ ഉൾപ്പെടും.
ആഹ് അതെല്ലാം പിന്നെ മറ്റു സൗകര്യങ്ങൾ എന്തൊക്കെ അതായത് പൂന്തോട്ടങ്ങള് അതുപോലെ തന്നെ നമുക്ക് സംസാരിച്ചിരിക്കാനും വിശ്രമിക്കാനുള്ള ഒരു സ്ഥലോണ്ടോ?
ഏതാണ്ട് മു എഹ് അര ഏക്കറായിരിക്കും ഉണ്ടാവ.
ആഹ് അര ഏക്കറ് ഓ
ആഹ് അപ്പോ അയ്ലായിരിക്കും വീട്ണ്ടാവുക.
ആഹ് ആഹ് പിന്നെ നിങ്ങട്ത്ത് ഇതൊക്കെല്ലേ പിന്നെ എന്താ മൽപ്പുറം അല്ലാതെ ഇപ്പോ എന്താ തിരുവനന്തപുരോ കൊല്ലോ അയ് ഏതേലും അങ്ങനെ
പറഞ്ഞത് ഒറ്റ നിലയുള്ള വീടാണ്, ഇനി അഥവാ രണ്ട് നിലയുള്ള വീടാണെന്നുണ്ടെങ്കില് നമുക്ക് അങ്ങനെയും ആലോചിക്കാം, രണ്ട് നിലയിള്ളത്.
ഉപയോഗിച്ചിരിക്കുന്ന എന്താ അതിന്റെ സാധനങ്ങളൊക്കെ
ആഹ് ഉപയോഗിച്ചിരിക്കുന്ന സാധനത്തിന്റെ മികവ് ആഹ് അതിന്റെ കാ അയിന്റെ സ് സാധാനങ്ങളെ അയിന്റെ മൊത്തത്തിലുള്ള വിവരങ്ങള്ന്റെ ഒരു ഒരു ഇതിണ്ട്. എഹ് ഒരു പേപ്പറ് ഞങ്ങള് നിങ്ങക്ക് തരാം. അതിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോ നിങ്ങൾക്ക് ഞാനിത് എം അയച്ചു തരാം.
മ് ആഹ് ഏറ്റവും നല്ലത് എന്നാല നമുക്ക് എന്ത അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ, ഇത് ഇപ്പ നമ്മളിപ്പോ ഇവടെ കാ കാണുന്നില്ലല്ലോ വീട് ഇപ്പം എന്താന്ന് കാണാൻ പറ്റുന്നില്ല
ആഹ് ഞാനെല്ലാം ഇങ്ങളിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാം എന്നിട്ട്
ആഹ്. അതൊക്കെ അങ്ങനെ ഇപ്പ പറ്റുള്ളൂ ആ കാര ഞാൻപ്പൊ വിദേശത്ത് ന്ന്പ്പോ ഇപ്പം മൂന്ന് മാസം രണ്ടു മാസം കഴിഞ്ഞിട്ടേ ഇഞ് വരാൻ പറ്റുള്ളു. ശേഷാണ് നേരിട്ട് അങ്ങട്ട് വരാനാണ് ഉദ്ദേശിക്ക്ണെ അല്ലെ
അല്ലെങ്കി നിങ്ങളെ കുടുംബത്തിൽ പെട്ട ആരെങ്കിലും ഇവടെ നാട്ടില്ണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ പെട്ട അല്ലെങ്കില് പരിചയക്കാര് ആരെങ്കിലും നാട്ടില്ണ്ടെങ്കില് നമുക്ക് അവര് അവരുമായി സംസാരിച്ചിട്ട് റെഡിയാക്കാ.
ആഹ് അത് അത് നല്ലൊരു എന്താണ് വയിയാണ്. അപ്പൊ ഞാൻ ഇന്ന് നോക്കട്ടെ ഞാനെന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഇപ്പോ ആ ഭാത്തുണ്ടെങ്കി ഞാൻ അവരോട് ബന്ധപ്പെട്ടിട്ട് നിങ്ങക്ക് ആ സ്ഥലം പർഞൊട്താണ്ട് വരാൻ പറയാ. ഇങ്ങള് എവിടെണ്ടാവാ, ഇങ്ങള് എന്താ ഇനി അങ്ങട്ട് നിങ്ങളാ വീട്ട് ക്ക് വരോ?
ആഹ് ഞാ ങ് ഇങ്ങള് എനി ക്ക് ഞാനിപ്പം നിലവില് നാട്ടിലില്ല. ആയതുകൊണ്ട് നിങ്ങള് ഞാനീ ശനിയാഴ്ച ശനിയാഴ്ച ഒരു ഒമ്പത് മണിയാകുമ്പം നാട്ടിലേക്കെത്തും. ശനിയാഴ്ച ഉ ച്ച അല്ലെങ്കി വൈകുന്നേരം ആ സമയത്ത് നിങ്ങൾക്ക് ഞാനവിടെ ഉണ്ടാവും.
ആഹ് ആഹ് ആഹ് അപ്പൊ ഞാനാ ആഹ് അപ്പൊ നിങ്ങള് പൈസന്റെ കാര്യ അദ്ദേഹത്തെ സംസാരിച്ചാമതി ഏഹ് എല്ലാ എന്താ അതിങ്ങക്ക് നമ്മളെന്തൊക്കെ എവിടെയല്ലാം എന്താ ഒപ്പിടണംന്നോ അതായത് അതിന്റെ പേ പേപ്പറുകളെല്ലാം അതായത് നിങ്ങള് ചെയ്താ മതി ആ അദ്ദേഹത്തോട് കൂടി നിങ്ങൾ ചെയ്താ മതി കാര്ണം ഞാന് വന്ന് ങ്ങാണ്ട് പിന്നെ അയിന്ന് സമയം ഉണ്ടാവൂല. ഏഹ് അപ്പൊ നേരെ നേരെ അങ്ങട്ട് വരാനാ ഉദ്ദേശിക്ക്ണ.
ആഹ് നിങ്ങളീ വിവരങ്ങളതെ ര രണ്ടു ദിവസം കൊണ്ട് ഇതിന്റെ ഒരു ഒ ആഹ് രണ്ട് ദിവസം കൊണ്ട് ഇതിന്റെ ഉറപ്പ് തരണം. എന്നാലേ ഞമുക്ക് അയിന്റെ കാര്യങ്ങൾ റെഡി ആക്കാൻ പറ്റുള്ളൂ.
ആഹ് അപ്പൊക്കെ ക്ലീനല്ലേ. ഇപ്പൊ ഇങ്ങനെ എന്താ നമ്മളെ മുറ്റം കട്ടെക്കെ ഇട്ട് ക്ണോ? ക ട്ടക്കെ വിരിച്ചിട്ടാണോ
ഇല്ല ഇപ്പോ പണി നടന്നോണ്ടിരിക്കാണ്. പണി അയിന്റെക്കെ പണി നടന്നൊണ്ടിരിക്ക ണ്. പണി പൂർത്തിയായിട്ടില്ല. അപ്പൊ നിങ്ങള് രണ്ട് ദിവസം കൊ അങ്ങനെ നിങ്ങള് രണ്ടു ദിവസം കൊണ്ട് അറിയിക്കാണെങ്കില് ഞങ്ങള് ഇതിന്റെ പണി ഒന്നും കൂടെ പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് നിങ്ങക്ക് അയിന്റെ കാര്യങ്ങള് പറഞ്ഞരാ.
ആഹ് ആഹ് ആഹ് ന്നാ രണ്ടു ദിവസത്തിന് ശേഷം ഞാൻ വിളിക്കാ. ഏഹ് ഇന്നാല് നമക്ക് പറയാൻ പറ്റൊള്ളൂ ആദ്യം ഒന്ന് മറ്റുള്ളവരെ അന്വേഷിച്ചോക്കട്ടെ. ഇതിപ്പോ ഇങ്ങള് ഇരുപത്തിര ലക്ഷം രൂപ പറഞ്ഞാല് അതിപ്പോ എങ്ങനേണ് തിന് അനുയോജ്യമായ വിലയാണോന്ന് നമ്മൾ നോക്കണ്ടേ അപ്പൊ അതൊന്ന് അറിയാൻ വേണ്ടിങ്ങാണ്ടാണ് ഏഹ് ഞാൻ മ മ റ്റുള്ളവരോട് അന്വേഷിച്ച് നോക്കട്ടെ ഏഹ് ഇൻക്ക് അറിയാവുന്ന ആളോട് അന്വേഷിച്ച് നോക്കിട്ട് ഇന്നട്ടെ ഇൻക്ക് ഉറപ്പിക്കാൻ പറ്റൊള്ളൂ. ഞാൻ നിങ്ങക്ക് വിളിക്കണ്ട് ഏഹ്
ആഹ്
ക്ക് ഞാൻ വിളിക്കണ്ട് അതിന്റെ എന്താ എല്ലാരോടും കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ വിളിക്കണ്ട്. അപ്പോ ഇങ്ങള് നമ്പർ ഇതന്നല്ലേ?
ആണ് ആഹ് ഇ ആഹ് ഇതന്നേണ്. ഞാന് ഞാൻ ഇങ്ങളോട് പറഞ്ഞില്ലേ ഒരു അഞ്ച് വീടുകൾ ഏതാണ്ട് ഞങ്ങളട്ത്ത്ണ്ട്. അപ്പോ അയി ൻ്റെ എല്ലാതിന്റെയും വിവരങ്ങള് നിങ്ങളിലേക്ക് അയച്ചു തരാം. അപ്പൊ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിലുള്ളത്
എല്ലതും അതുപോലെ തന്നെ രണ്ട് നിലയില്ലതും ഒരു നിലയിലും കുഴപ്പമില്ല അത് എല്ലാം
ഒറ്റ നിലയുള്ള മൂന്ന് വീടാള്ളത് നിങ്ങൾക്ക് അനുയോജ്യമായത് നിങ്ങളൊ ഏഹ് തുകക്ക് നിങ്ങളുടെ ചെലവിൽ അനുയോജ്യമായ് നിങ്ങൾ നോക്കി ഇടു ത്താ മതി
പൈസ ഒരു എന്താ പ്രശ്നള്ള കാര്യല്ല വീട് കണ്ടാ മതി പൈസ നമ്മുക്ക് പ്രശ്നല്ല ഏഹ് അത് എത്രരു പൈസേനെ പ്രശ്നല്ല നമുക്ക് ഏറ്റവും നല്ലത് കിട്ടണതാണ് നല്ല സാധം കിട്ടണം ഏഹ്
അല്ല ഇവരങ്ങളുംങൾക്ക് അയച്ചു തരാം
ആഹ് ആഹ് അത് ഇത് ആയക്കണം ഞാനിന്നാ എന്റെ ബന്ധ ബന്ധുക്കളായാലുംണ്ടാ ആഹ് ഭാത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് നിങ്ങളോട് വലിയ വീടുമായി ബന്ധപ്പെടാൻ പറയാം അതല്ലേ നമുക്ക് അയ്ന്ന് വ്യക്തമായി മനസിലാക്കാൻ പറ്റുള്ളൂ
ആഹ് ആഹ്
എന്റെ കാര്യവും മ്മുൻപതനേ തന്നെ സംസാരിക്കാം അതിന് എന്തൊക്കെ എന്താ നിങ്ങക്ക് അപ്പൊ തന്നെ വാണെങ്കി അപ്പ തന്നെ തരാ അല്ലെങ്കിൽ ചൊയ്ത് കുടിരുന്നിട് വീട്ടിലേക്ക് പ്രവേശിച്ചട് ശേഷം ആഹ് അങ്ങനെ ചെയ്യാം
ആഹ് ഇനി ഞല്ലാ നുടകി വോറൊരു മാർഗ്ഗണ്ട് ആഹ്
മാർഗം പറയൂ
ഏഹ്
ആഹ് നയിക്കോട്ടെ നയിക്കോട്ടെ ഞാനായി ഞാൻ വേറെ തിരക്കിലാണ് എനിക്കും വേറരു അഹ് എന്താ പരിപാടിപടി ഉണ്ട് ഞാൻ തിരക്കിലാണ് നയിക്കോട്ടെ ശരി ശരി
ആഹ് ശരി ശരി താങ്ക് യു